കേക്കാമോ ആ അതെ കേക്കാം സുഖവായിട്ടിരിക്കുന്നോ
ഓ സുഖായിട്ടിരിക്യുന്നു എന്താ അവിടെ വിശേഷക്കെ
നല്ല വിശേഷം മഴയായതുകൊണ്ട് മഴ തന്നെ മൊത്തത്തി
ആ മൊത്തത്തെ മഴ തന്നെയാണല്ലേ എന്നാലും വിചാരിച്ചാ മഴയില്ലല്ലോ
അല്ല ഞങ്ങടെ ഇവിടെ നല്ല മഴയുണ്ട്
ആണല്ലേ ഓ ന്നാ അവിടെ വരായിര്ന്നു കാരണം എന്താറിയോ ഇവിടെ ഇപ്പോ രണ്ടു മൂന്ന് ദിവസവായിട്ട് മഴ ഉണ്ടോന്ന് ചോദിച്ചാൽ മഴയുണ്ട് മഴയില്ലെന്ന് ചോദിച്ചാ മഴ ഇല്ല ഇല്ല അതാണ് അവസ്ഥ അപ്പൊ എനിക്കൊരു എനിക്കാണേ ഈ മഴക്കാലത്ത് നല്ല മഴ വേണം എന്നിട്ട് ഇങ്ങനെ ഈ മൂടി പുതച്ച് ഇങ്ങനെ കിടക്കണം അതു വല്ലാത്തൊരു ഫീലാണല്ലോ
എനിക്ക് തിരിച്ച എനിക്ക് എത്ര വെയിലായാലും നമ്മള് ഫാനിട്ടായാലും എസിയിട്ടാലും നമുക്ക് കൊഴപ്പുല്ല പക്ഷെ മഴി ആയി കയ്ഞ്ഞഞ്ഞനിക്ക് പറ്റത്തില്ല
ആഹ് അതാണല്ലേ അയ്ശരി ഞാൻ ന്താറിയോ മഴ ആയ നല്ല സ്പീ സ്പിഡില് ഫാൻ ഇടും എന്നിട്ട് നല്ല കമ്പളി പുതച്ചാട്ട് അടെ കിടക്കും അതൊരു നല്ല സുഖാ
അത് കിടക്കുമ്പം ഴപ്പുല്ല പക്ഷെ ഈ വെളിയിലോ ട്ട് നമ്മളിങ്ങനെ എറങ്ങുമ്പോ എല്ലാ ടൊം വെള്ളവും
ആഹ് അത് ശരിയാ അത് ശ അത് ശരിയാ ആം ആ അങ്ങനെ നോക്കുമ്പോ ശരിയാണ് കാര നമുക്ക് നമ്മള് ജോബൊക്കെ ചെയ്ന് പെർത്തറങ്ങി ട്ട് എന്തെങ്കിലും ഒരു പണി ചെയ്യണം എന്നുണ്ടെങ്കില് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ട് ഏകാരം
നമുക്ക് എങ്ങോട്ടെങ്കിലും ആ പോകണമെങ്കിൽ പുറത്തോട്ട് പോണമെങ്കി പറ്റത്തില്ല
ആഹ് ഒരു കല്യാണോ അല്ലെ വേറെന്തേ ഫങ്ഷ ഫങ്ഷനോ അല്ലെ മക്കള് സ്കൂളി പോണ കാര്യവൊക്കെ ആലോചിക്കുമ്പോ മഴയേക്കൊണ്ട്
ആ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പഴാ എന്റെ ഒരു ഫ്രണ്ട് എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന്റെ ഒരു കല്യാണത്തിന് ഇതുപോലെ പോയപ്പം അത് വരെ കുഴപ്പ പ്പൊന്നുഇല്ലാതെ നിന്നയാ കെർച്ച് കറുപ്പും കാര്യങ്ങളും ഉണ്ടെങ്കിലും വല്യ കുഴപ്പവില്ലായിരുന്നു നമ്മള് ഇവിടെന്ന് ഭയങ്കരവായിട്ട് സാരിയൊക്കെ ഉടുത്ത് നമ്മള് ഫ്രണ്ട്സ്
ഓ ഒരുങ്ങി കെട്ടി പോവല്ലോ കാരണം ആ ഒരു ഡ്രസ്സ് കോഡും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചായിട്ടി പോകുന്നത് അതിലെ മഴ സാരിയാ ബെസ്റ്റ്
ഞങ്ങളെല്ലാരും ഒരുപോലെ പൈസ ഇട്ട് കളർ ഡിഫ്റൻസായി ട്ട് നല്ല അടിപൊളി സാരി വാങ്ങിച്ച് മേക്കപ്പ് ഒക്കെ ചെയ്ത്
ഉം മേക്കപ്പൊക്കെ വാണങ്കില് ഒലിച്ച് ഇറങ്ങിട്ടുണ്ടാവും സെറ്റ്
എൻ അതും അപ്പം ഞങ്ങക്ക് കൊർച്ച് വണ്ടി പോവാന്നുള്ളൂ അപ്പൊ ഞങ്ങള് ഒരു വണ്ടി ഫ്രണ്ട്സ് എല്ലാരും വന്ന അപ്പം നമ്മള അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് എല്ലാരും കൂടെ പോയി ദൈവമേ പോക പോക്കീന് മഴയും പെയ്തു എല്ലാവരുടെയും മേക്കപ്പും
പേക്കപ്പും പോയി ലിപ്സ്റ്റിക്ക്ക്കെ ഒരു സ്ഥൽത്തെത്തിണ്ടാവും ഫൗണ്ടേഷൻ വേറെ സ്ഥലത്ത്
പോയി ആ നമ്മടെ കണ്ണിൻ്റെ അതാ നമ്മടെ കണ്ണ് എഴുതിയില്ലെങ്കിലും നമ്മള് നമ്മ നമ്മള് ചത്തിങ്ങിനിരിക്കുന്നത് പോലെ തോന്നും
തെ അതെ പറയാൻണ്ടോ ഒറങ്ങി നീച്ച പോലരു ഫീലാണ് കണ്ണഴ്തിട്ടില്ലെങ്കിൽ
അയലിനറും നമ്മൾ മസ്കാരോം എല്ലായിടത്തില്ലേ മഴ പെയ്ത് ദൈവമേ എല്ലാം നാശയിപ്പോയി
കാണാണ് കാരണം നിങ്ങൾ ആഹം പറഞ്ഞപ്പോളേ എങ്ങനെ ആയിരിക്കും ആഹ് ഒരു ഇത് ഇങ്ങനെ ഇമാജിൻ ചെയ്യാണ് കാരണം നമുക്കൊക്കെ എന്താ അറിയോ പണ്ടൊക്കെ സ്കൂള് പോണ ടൈമിൽ തന്നെ ഇണ്ടായിരുന്നല്ലോ ഇങ്ങനെ മഴ പെയ്താല് നമ്മള് നനയു ആഹ്, അപ്പൊ നമ്മൾ നല്ല സെറ്റില് പോവേ ക്കരോ. ആഹ് ഇഷ്ടായിരുന്നു ശരിയാ. ആഹ് ആതെ അതിങ്ങോട്ട്, ആഹ് അതെ അതെ. ആഹ് നിങ്ങളൊക്കെ ഒരു സൈക്കിളല്ലേ ഞങ്ങള് സൈക്കിളൊന്നുല്ല. പശ്ശെ ഒരുപാട് ദൂരം നടക്കണായിരുന്നു ഞങ്ങക്കൊക്കെ. എന്നിട്ട് അവിടെ വരേ നടന്നെത്തുമ്പോഴേക് പിന്നെ നമ്ക്ക് എങ്ങനെ ആയാലും നമ്മള പാന്റിന്റെ പകുതി ഭാഗം നനഞ്ഞിട്ടുണ്ടാവും. അവിടെത്തുമ്പഴേക്ക്, ആഹ്. എന്നിട്ടിങ്ങനെ നഞ്ഞിട്ട് ഇങ്ങനെ ഇരി ക്ക്ണ്ടാവും ആ ഒരു ബെഞ്ചമ്മില്. ആഹ് അപ്പണ്ടാവും ഒരിത്
എന്ത്, ഇത് ശരിയാ, നമ്മള് സ്കൂളിലോട്ട് പോകുമ്പം നനഞ്ഞ് പോകും പക്ഷെ ബെഞ്ച് ചെന്ന് ഇരിക്കുമ്പോ അതരു ബുദ്ധിമുട്ട് തല നനഞ്ഞിങ്ങനെ ഇരിക്കണ്ടെ. ഉം തിരിച്ച്
പോകൂല...
ആഹ് അല്ല തിരിച്ച് വീട്ടിൽ പോകുമ്പോ നോക്കത്തില്ല. ഭയങ്കര ഇഷ്ടവാ നനഞ്ഞ്‌ ഇക്ക പോണു സൈക്കിളിലാണെങ്കിലും ഞങ്ങള് പേയ്യെ ചവിട്ടത്തോള്ളൂ നല്ല രസം
ആണ്ല്ലേ? അതെ അതെ അതെ നല്ല രസ
പക്ഷേ ഞങ്ങള് വൈകീട്ടൊക്കെ ആവുമ്പോഴത്തേക്കും ഈ മഴയൊക്കെ പെയ്ത ചെളിയൊക്കെ കെടക്കത്തില്ലേ അപ്പൊ ഞങ്ങളെറങ്ങി, ആഹ് എറങ്ങീട്ട് കാലിൽ നമ്മൾ ഷൂ ഇടുന്ന പോലെ ചെളി ഇങ്ങനെ ആക്കും. ഉം ചെരുപ്പിനാത്താക്കും.
ശരിയാ ശരിയാ. കാരണം ചെളി ഇണ്ടാവും ചെളി വെള്ളണ്ടാവും. അന്നൊക്കെ ഇപ്പൊ നമ്മള് നമ്മളെ മക്കളോട് പറയും അതില് കളിക്കര്ത് ന്ന്. എവിടെ, നമ്മളൊക്കെ അങ്ങനെ കളിച്ചു വന്നതാ. അതമ്മക്ക് ഓർമ്മയില്ല. നമ്മളിപ്പം പറയും ഒന്ന് മഴ പെയ്താല്, പൊറത്തെറങ്ങണ്ടാ മഴ കൊണ്ടണ്ടാ
മണ്ണി കളപ്പിക്കത്തില്ല
ആഹ് അതെ അതെ അതെ അത് ശരി ഞാനന്തായാറിയോ എന്റെ മക്കൾ ഇവർക്ക് മഴത് ഭയങ്കരഷ്ട അതുകൊണ്ടന്നെ ഇവർക്ക് അതികം കഫകേട്ട് ട്ടോ ജലദോഷൊന്നും ഇണ്ടാവാറില്ല. കാരണം, ഇവരീ മഴേനോടൊക്കെയായിട്ട് പൊരുത് ഇഷ്ട്ടപ്പെട്ടോയി കാരണം നല്ല വെള്ളത്തി കളിക്കും കഴിഞ്ഞ വേനൽ ടൈമിലൊക്കെ ഭയങ്കര ചൂടന്ന് പറഞ്ഞ നല്ല ചൂടായിരുന്നു ടെറസ്സായതോണ്ടന്നെ മുകളിലേക്ക് റൂംസോ കാര്യങ്ങളൊന്നുല്ല. അപ്പൊ നേരെ വെയിലടിക്കണ ഇങ്ങോട്ടല്ലേ. ആഹ് അതെ അതെ. ന്നിട്ട് മക്കക്കെപ്പഴും വെള്ളത്തിലങ്ങ്‌ ഇരിക്കണായിരിക്കും കാരണം ചൂടോണ്ടേ. വിങ്ങു എപ്പഴും ശരീരം. പേക്കേജും കൂടി അല്ലായിരു
ഇവിടെ ഇവിടെ ഇവിടെ പിള്ളാർക്കും ഇവിടെ കുട്ടികൾക്കും ഇഷ്ട പക്ഷെ ഞാൻ അതികം എറക്കത്തില്ല ഇവർ ക്ക് പെട്ടെന്ന് പനി വരും. പര പനി വരുന്ന ടൈപ്പാ ഉം. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടാ.
അപ്പപിന്നെ ബുദ്ധിമുട്ടാണ്. കാരണം
ഉം
പിന്നെ നമ്മള് ഹോസ്റ്റൽ സ്കൂള് ഇസ്കൂള് കട്ടാവലും ഒക്കെക്കൂടെ ആയിട്ട്. മക്കക്ക് അസുഖം വന്ന അറിയാലോ? അതന്നെ കഫക്കെട്ടാവും ന്യൂമോണിയായി മാറും. ഒക്കെ വരും. പക്ഷെ ഇവിടെ ഇപ്പൊ അടുത്തൊരു കോറിയുണ്ട്. ഇന്ന ആഹ് മൊത്തം പനിയാ. അപ്പൊ ഇന്നലെയും കൂടെ അങ്ങട്ട് പോയിട്ട്ണ്ട് കോറി പോലെ, ഈ കല്ലൊക്കെ പൊട്ടി ക്കണ സ്ഥലണ്ടാവല്ലോ നമ്മള്, ആഹ് അതെ അതെ ആഹ് അതെ അവിടിങ്ങനെ അത് രണ്ട് മൂന്ന് സ്ഥലണ്ടേനി വെള്ള ഇങ്ങനെ ഒഴുകണ സ്ഥലാ അതായത്, മുകളിൽന്നിങ്ങനെ വെള്ളം ഇങ്ങ്‌ ഒഴുകി വരും, നമ്മള് വെള്ളച്ചാട്ടം പോലെ നല്ല മഴെയ്താ നല്ല ഭംഗിയാ ആ വെള്ളച്ചാട്ടം നല്ല മഴെയ്താ നല്ലരസാ അതിന്റെ ചോട്ട് പോയിങ്ങനെ കുളിക്കാക്കെ ചെയ്യാ
അപ്പൊ അവിടെ പോകാല്ലോ നമ്മളൊരു ട്രിപ്പ് പോയതുപോലാകുവല്ലോ അല്ലെ
അതെതെ കഴിഞ്ഞ കഴിഞ്ഞ് കൊല്ലം ഇതേപോലെ ഈ ടൈമിലൊക്കെ ഇതിലേറെ മഴണ്ട് തോന്ന് തോന്ന്ണ്ട്‌ട്ടോ കയ്ഞ്ഞൊല്ലം
ആഹ് ആഹ് ആഹ് ആഹ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യോക്കെ അതായത് ഈ പ്രാവശ്യം ആഹ് നമുക്ക് എന്താ ജൂൺ ആയപ്പം മഴ കൊറച്ച് കൊറവാര്ന്ന്
ആ ആണേ ഉണ്ട് ഉണ്ട് ഇണ്ട് അതെ അതാ ഞാൻ പറയ്ണത് കാരണം സ്കൂള് തൊറന്നൊരു നാലഞ്ചീസം ൻക്ക് തോന്നുണ് ഇവിടെക്കെ നല്ലൊരു മഴെയ്തുട്ടോ കണ്ടിന്യൂസായിട്ട് മഴെയ്ത് പക്ഷെ ഇപ്പൊ ഈയൊരു കൊറച്ച് ദിവസങ്ങളായിട്ട് മഴ പൊതുവേ കുറവായി ഇനീപ്പൊ എന്നാണ് സെപ്റ്റംബറ് ഓഗസ്റ്റ് കബേയ്ക്ക് വരോന്നറിയൂല ക്ഷെ മഴ
ആഹ് അത് ശരിയാ ഇവിടെ ഒരു രാ ഒരു രണ്ടാഴ്ച്ചൊക്കെ തകർത്ത് പെയ്യുവാർന്നു ഭയങ്കര മഴയാരുന്നു ഇപ്പം ഇ പ്പ രണ്ട് ദിവസം കൊണ്ട് കൊഴപ്പോല്ല, വെയിലൊക്കെ ആയി. എല്ലാരേം തുണിയൊക്കെ ഒണങ്ങിക്കി തി പക്ഷെ ഇന്ന് മൊതല് വീണ്ടും മഴയാ
ആഹ് അതെ എന്നാലുംന്താറിയൊ എടക്കൊരു രണ്ട് വെയില് ങ്കില് വന്നാല് നമുക്ക് അലക്കിയതൊക്കൊന്ന് സെറ്റാക്കാം പറ്റു ഇവലിപ്പസ്കൂള്ലക്കെ പോണതോണ്ടെന്നെ കുട്ട്യോളെ പാന്റ് ഒറങ്ങി ഒണങ്ങിക്കി
അതാ ഒണങ്ങിക്കിട്ടത്തില്ല അതാ അത് ഭയങ്കര ബുദ്ധിമുട്ട അങ്ങനെ നോക്കും ഇല്ല വാഷിംഗ് മെഷീനില്ല ഞ കല്ലി തന്നാ കഴുകുന്നത്. ഇതുപോലെ ഞാനുവിതുപോലെ ചെയ്യുന്നു മഴയാകുമ്പം എങ്ങനെങ്കിലും ഒക്കെ കഴുകി വെള്ളം കളഞ്ഞിട്ട് ഫാനിന്റടിയിലൊക്കെയിട്ടാണ് മഴയാകുമ്പോ ഒണക്കുന്നത്
പറയാണ്ടോ ഭയങ്കര ഒരു ടാസ്കാണ്ലേ അത് അതൊക്കെ ചെയ്ത് കാരണം ഒണങ്ങി കിട്ടണല്ലോ വെയില് വെയില് കൊള്ള്ണ ആ ഒര്തുണ്ടാവൂല നമ്മള ത്ര ഫാൻൻ്റെ ചോട്ടിലിട്ടാലും ഉം എവിടെയേ അതിൻ്റെ ആ മണൊക്കേണ്. പിന്നതിന് തുമ്പും അവിടൊക്കായിട്ട് ഉണങ്ങിക്കിട്ടണെങ്കിൽ
ഒണങ്ങി കിട്ടാൻ പാട അതുകൊണ്ട് ഞാനിങ്ങനെ ഇച്ചിരി വെയില് കാണുന്ന എല്ലാടത്തും കൊണ്ട് നടന്ന് കൊണ്ട് നടന്ന്
അഹഹ്ഹാ അത് അത് അത് വെയ്കുന്നേരം വരേ അത് ചെയ്യും അതിന്റെടക്ക് ങ്കര മഴ ദേ വരണ് വീണ്ടും വെയിലേക്കാരം പിന്നീം മഴ അങ്ങനെ ആവുമ്പത്തേ ഇതെന്നെ പണിയാവും അന്ന് ഈവനിങ്
അതാ ഇവിടെ മേലെ റോഫ് റോഫും കാര്യങ്ങളൊന്നുല്ല അങ്ങനൊള്ളവരാണെങ്കി എടുത്ത് മേളിൽ തന്നിട്ടാ മതി പക്ഷെ എനിക്കിപ്പം ഉം ആഹ് കുഞ്ഞു കുട്ടികളായത് കൊണ്ട് എനിക്ക് അവർടെ ഇന്നാസായാലും കു കുട്ട്യൾടെ മാത്രല്ല, നമ്മടെ എല്ലാടെ ഇന്നേർസൊക്കെ നല്ലപോലെ
ആഹ്, നല്ല പോണം ഒണങ്ങി കിട്ടണേ. പിന്നെ പിന്നെന്താണ് യൂനിഫോമൊക്കെ ചെലപ്പോ ബുധനാഴ്ച മാത്രല്ലേ നമുക്ക് അവിടൊക്കെങ്ങനേ? ഇവടെ ബുധനാഴ്ച കളറാണ് സ്കൂള് നമ്മള് ഗവൺമെന്റ് സ്കൂളൊക്കെ അങ്ങനെയാണല്ലോ
ആ മോൻ ഇംഗ്ലീഷാ സി ബി എസിയാ ആ അപ്പം ആ ഇവർക്ക് വെനസ്ഡേയും ആഹ് ന്താ ഫ്രൈഡേയും ഇടാൻ ഒരു യൂണിഫോമ്ണ്ട്
അങ്ങനെല്ലേ
ബാക്കി ബാക്കി എല്ലാ ദിവസവും ആം നോർമല് മറ്റേ നമുക്ക് ജേഴ്സി പോലൊണ്ടല്ലോ ആഹ് ആ അതെ
ആ യൂണിഫോം ഒക്കെ എന്താറിയോ പിന്നെ ആങ്കുട്ട്യൾതൊക്കെയാണ് പിന്നിം പാന്റൊക്കെ ഉണങ്ങിയിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട്
ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്
ആഹ് ഷർട്ട് പെട്ടെന്നൊണങ്ങും കാരണം അങ്ങനൊരു ക്ലോത്ത് ആണത്.
ആഹ് ആഹാ ഷർട്ട് കൊറച്ച് പോളിസ്റ്റർ ചേർന്നിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് ഉണങ്ങും പക്ഷെ ഈ ഫാന്റും നിക്കറ് ഓക്കെ നമ്മുടെ എലിഫാഗം ഈ അരഫാഗം
ആഹ് ആ അ ആര വക അത് അപ്പി ഇടൂല മക്കളിടൂല കാരണം അവർ ക്ക് ബുദ്ധിമുട്ടാകും ചെലേപ്പം നമ്മള് കുറച് നനവുണ്ടെങ്കിൽ കൂടെ
ഞാൻ ഞാൻ അഥവാ അഥവാ അങ്ങനെ ഉം ഞാനങ്ങനെ നനവ് വെരുന്ന സമയത്ത് അയൺ ബോക്സ് വെ വെച്ചിട്ട് കൊറച്ചു കൂടി നല്ല പോലെ ഒച്ചിരി ചൂടാക്കി ഒക്കെ കൊടുക്കാൻ നോക്കും
അതെ അതെ അതെ വയറുവേദനാവും എന്നൊക്കെ പറയൂല്ലേ നഞ്ഞ ഡ്രസ്സിട്ടാല് അങ്ങനെ വയറുവേദന വെരുംന്നൊക്കെ പറയും അങ്ങനെ ന്നനഞ്ഞ
ബുദ്ധിമുട്ടായണല്ലോ നനഞ്ഞ ഡ്രസ് ച്ചിടുമ്പോഴേ ഇപ്പൊ നമക്കായാലും കൊറച്ച് ബുദ്ധിമുട്ടാ ആ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ആഹ്
അതാണ് എന്താവ്ടെ ഉച്ചക്ക് ഫുഡ് ഒക്കെ ഉണ്ടാക്കി
ഉച്ചക്ക് ഫുഡിന്ന് ഞാ ഞങ്ങളിവിടെ ഈ കാര കാരല്ലല്ലോ അതിന്റെ പേര് ഞാനിപ്പോ മറന്ന് പോയി ചൂടേന്ന് പറയും ചൂടാ
മീനിന്റെ പേരാണോ ചൂടാ അല്ലെ?
ആഹ് ചൂട ചെറിയൊരു മീനാ ചൂട നത്തോലി എന്ന് പറയത്തില്ലേ
നത്തോലി ആ ബത്തല് പോലെ നിങ്ങക്ക് നിങ്ങളെന്താ അവിടെ പറയാ
ഞങ്ങളിവിടെ ചൂടെന്നാ പറ
ആ നത്തോലിയൊക്കെ അല്ലേ നിങ്ങള് പറിണേ ഞങ്ങളിവിടെ ബെ ത്തല് കറിയും അതിന് ആ ബത്തല്
ങ്ങട്ഞങ്ങള്
ആ ചൂടേന്ന് പറയണല്ലേ ആ നത്തോലി ഒരു ചെറിയ മീനല്ലാന്ന് പറഞ്ഞ പോലെ പിന്നെ അതിന് വെറൈ കൊറേ പേര്കളുണ്ട് അതായത് ഞാനിപ്പളാട്ടോ ചൂടാന്ന് കേക്ക്ണത് ഞാൻ നിങ്ങള് ചൂടാന്നൊക്കെ പറഞ്ഞപ്പോ വലിയഏതെങ്കിലും മീനാന്ന വിചാരിച്ചേ പിന്നെ എനിക്ക്ങ്ങള് നത്തോലി എന്ന് പറഞ്ഞ ആ ചൂര അതെ അതെ അത വെത്യാസണ്ട് വെത്യാസണ്ട് ഒര് അക്ഷരത്തിന് വെത്യാസണ്ട്
ചൂട ചെറിയ മീനാ
നിങ്ങൾ നല്ല പൊരിച്ചാലൊക്കെ നല്ല ടേസ്റ്റ് ആണല്ലോ അത് അതിന്റെ മുള്ളൊക്കെ ഇങ്ങനെ അങ്ങനെ തിന്നാൻ പറ്റു
സ്കൂളില് ആ എന്ത മുള്ള് കളഞ്ഞിട്ടാ കുറച്ച് വറുത്ത് കൊടുത്തത് ഫ്രൈ ആക്കി കൊടുത്തത് വല്ലാതെ അല്ലാതെ ഞങ്ങൾക്ക് വേണ്ടി ആ മുള്ളോടെ തന്നെ വർത്തിട്ടുണ്ട്
ആതെ അതെ അല്ലെ അതെ
ആ അവർക്ക് മീൻ കൊട് കൊടുക്കാം കൊഴപ്പമില്ല ഉം ശെരി ഞാനെങ്കി വിളിക്കാവേ
ഓക്കെ ശരി എന്നാ